ഹലോ
ആഹ് ആഹ്.
ആഹ് എന്തൊക്കെണ്ട്?
എന്താ സുഖായിട്ടിരിക്കണ് കൊഴപ്പൊന്നുല്ല്യാ-
ചായൊക്കെ കുടിച്ചോ മക്കക്കൊക്കെ- വൈകുന്നേരം ചായന്നെ സ്പെ സ്പെഷ്യൽ എന്തേലും ഉണ്ടായിരുന്നോ?
ഇല്ല ഇല്ല സ്പെഷ്യലൊന്നുല്ല ബേക്കറി കടിന്നെ എന്നും ഇപ്പ അങ്ങനെ സ്പെഷ്യലുണ്ട- ക്കിയാൽ നടക്കൂല
അതെ ഇനി പൊരിക്കടി ഉണ്ടാക്കൽ അത് അത്രയും നല്ലതു അല്ല.
ആഹ് പിന്നെ കുട്ടികൾക്കും ഇഷ്ടം ബേക്കറി കിട്ടിയാല് അത്രയും ഇഷ്ടാണ്.
ആഹ് അതെ ഇവിടെക്കെ അങ്ങനെ തന്നെയാണ്. നമ്മള് കഴിയുന്നതും ബേക്കറിന്നും ഫുഡ് കഴിക്കാം ഇതാവണല്ലേ കഴിയണം ആഹ് ഇന്റെ ചെറീയെ- മോള് എന്റെ ചെറിയ മോള് ഇതുപോലെ നഴ്സറിട്ട് വന്നാല് ഓക്ക്‌ ഫുഡ് കിട്ടണം ചോറ് ചോറ് തിന്നാലെ വിശപ്പ് മാറുള്ളു ഞാൻ പറയും മറ്റേ രണ്ട് മക്കളും ആ മറ്റേ രണ്ട് മക്കളും അങ്ങനെയൊരു ഉം. അങ്ങനെയൊരു സ്വഭാവം ഇവൾക്കില്ലായിരുന്നു.
ഈ അംഗൻവാടിന്ന്പ്പൊ പോരുമ്പോ പോരുണ സമയത്ത് ഇപ്പ ഉപ്പുമാവ് അങ്ങനത്തെന്നു ഇല്ല.
അല്ല ഇവള് നഴ്സറിയിലാണ്.
ആഹ് ആ അപ്പോൾ അംഗൻവാടി കഴിഞ്ഞല്ലോഅല്ലേ?
ആഹ് അംഗലവാടിക്ക്ക്കൊന്നും പോയില്ല ഒരു ദിവസാ പോയത് അന്ന് കരഞ്ഞ്
ഏഹ് എടുത്ത എടുത്തില്ല അംഗൻവാടി എടുത്തില്ല്യാ.?
എടുത്തില്ല അവിടെ നമ്മൾ കൊണ്ട് കുറേഅങ്ങ് കൊണ്ടു പോണം. അപ്പ നമ്മുക്കൊരു പണി ഒരു ദിവസത്തെ പണിയാണ്.
പടി ഉണ്ട് വിടെ. രണ്ടും കൊറേ ദൂരം ഞമ്മള് കൊണ്ടാക്കിയിട്ട് വീ ട്ടിലെത്തി നമ്മളെ പണിയക്കെ കഴിയുമ്പോത്തേന് പിന്നെ തിരിച്ച കൊണ്ടുവരാനു ആവും.
അത് ന്നേ അപ്പൊപിന്നെ ഞാനുംഅത് വല്ലതങ്ങമെനക്കെട്ടി കാര്ണോം ഓട് ചീച്ചി കരച്ചിലൊന്നും ഇല്ലായിരുകന്നു. പക്ഷേ പിത്തന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പ പിന്നെ ഞാന് വിത്തനെ കുറെസഹിക്കു നോക്കി നോക്കും പക്ഷെ എങ്ങനെ? എപ്പോളും കാരയണ മക്കളാവകുമ്പോ നമ്മക്ക് അംഗനവാടിഇട്ട് കൊ സമാധാനം വാച്ചല്ലോ അതല്ല ആ അങ്ങനെ ഒരു സൊ കൊഴപ്പം ഓക്കില്ലായിരുന്നു. അപ്പ പിന്നെ ആത്രയും മെയിന്റ് ആക്കില്ല ഞാൻ അത്. ഉം
ഇവിടെ മൂന്നാള് മൂന്നാളേം ഞാൻ അംഗൻവാടി പറഞ്ഞയച്ചിട്ടില്ല. ഒന്നോ രണ്ടോ ദിവസം ക്കെ പോകുന്നുണ്ടോണ്ടേ കൊണ്ടാക്കാൻ കഴിയൂല്ലേ നമ്മള് അതിനായിട്ട് പോയാല് നമ്മള് ഇവിടെ
കൊണ്ടാനായിക്കും പിന്നെ നമ്മക്ക് ചോറും കൂ തിന്നാൻ നേരല്ല പിന്നെ നമ്മള് പിന്നയും കൊണ്ട്യരാ അത് നടക്കൂല ഞാനുഅതുതന്നെ പറയുന്നേ എല്ലാരോടെ എല്ലാവരും ചോദിക്കുന്നു എന്നോട് അംഗനവാടിക്ക് കൊണ്ടാക്കി കൂടെ നിനക്ക്? ഇവിടന്ന് അങ്ങോട്ട് പോവാൻ കഴിയൂല. ഇത് അപ്പൊ ഞാൻ പറയും അത് നടക്കൂലാറീം ഞാൻ നമ്മളെ വിടുന്നേനമ്മളെ പണി കഴിഞ് ആ നമ്മക്ക് അവര് പോയി കഴിയുമ്പോത്തന് പത്ത് മണിയാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മക്ക് നമ്മളെ പണി കഴിഞ്ഞ് കയ്യാഇടല അപ്പോത്തിനും നമ്മുക്ക് പിന്നെ കൊണ്ടുവരാനായി.
ആ തിരുമ്പി കുളിച്ച് കഴിയുമ്പോത്തെ രണ്ട്
പിന്നെ അവർക്ക് ഒരു സ്വാതന്ത്ര്യ അല്ലേ? നാല് വയസ് വരേയല്ലേ അവർക്ക് സ്വാതന്ത്ര്യം ഉള്ളു.
ആഹ് ഞാനും അങ്ങനെ കരുതും. ഇത് ഇങ്ങനെ അത് തുടങ്ങിയ സ്കൂളിൽ അങ്ങട്ട് ചേർ ത്ത് കഴിഞ്ഞാൽ പിന്നെ ഒഴിവില്ലല്ലോ?
ആ
പിന്നത് പഠിക്കാൻ പോകും തന്നെ പഠിക്കാൻ പോവുക. പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിയും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തീരെ ഒഴിവില്ല.
ആഹ് അപ്പൊ നമ്മള് അവർക്ക് കൊറച്ച് സ്വാതന്ത്ര്യം കൊടുക്കാം.
ഉം ആ ചെറുപ്പത്തിലേ ആ ഒഴിവ് കിട്ടുള്ളു.
ആഹ് അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയും ഇപ്പൊ നഴ്സറിൽ തൊട്ടിട്ട് തന്നെ പറയണ്ട് നമ്മക്ക് അവളെ പറഞ്ഞയക്കാം. പൂതില്ലാ ആഗ്രഹമില്ല അന്റെ തിനോട് ഞാൻ പറഞ്ഞച്ച് നിന്റെഇതിനോടാണ് പറഞ്ഞ ക്കെ പറയും എന്നോട്. അപ്പൊ ഞാൻ പറയും കൊറച്ച് ഒരു അഞ്ചു വയസാകുമ്പോ കുട്ടിക്ക് കൈലേറെ ബുദ്ധി വെക്കല് അത് അത്രയും പോലെ പറയ ഞാൻ.
ആ പിന്നെ ബുദ്ധിമുട്ട് എയ്ക്കാരം-
പിന്നെ ബുദ്ധിമുട്ടാവുന്ന നമ്മളാണങ്കില് പിന്നെ ബുദ്ധിമുട്ടകുന്നപ്പോ അവര് അവർക്ക് അവരൊന്നും അറിയില്ല അവര് നേരം വെളത്താ കടയിൽ പോവാ ഇത് നമ്മള് കരചിലുംത് ഒകെ നമ്മള് സഹിക്കണല്ലോ അവർക്കൊന്നും ആ എന്തേ ആയി മോളെ എന്തായി ഒന്ന് കരഞ്ഞൊക്കെ ചോദിച്ചോ അപ്പൊ അവർക്ക അത് ചോദിച്ചാൽ മതി മ്മൾ ഇപ്പ ഞാൻ അവർക്കത് ചോദിച്ചാൽ മതി ഇതൊക്കെ നമ്മളെ അനുഭവിക്കേണ്ടെ ഈ മക്കളിങ്ങനെ പോകുമ്പോ നമുക്ക് സങ്കട
ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോ നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കി കഴിഞ്ഞാലും ഉപ്പാര് ങ്ങട്ട് വന്ന ഓൽ ഒണ്തും കുട്ടികളെ കളിപ്പിക്കും ക്കാൻ വേണ്ടീട്ട് പിന്നെ വീണ്ടും നമ്മൾ അതിന് ഉറക്കാൻ മെനക്കെടേണ്ടി വരും
ആ അതെ അതന്നെ
എന്താ രാത്രികക ഫുഡ് എന്താ രാവിലെ തന്നെ വെക്കല
ആഹ് അത് രാവിലെ തന്നെ വെക്കും അല്ലാത ഉം ഞങ്ങളെത് കൊറെേ സമയം കഴിട്ട ചോറ് കറിന്തൊക്കെ ആയി ചോറ് ഒക്കെള്ളു അവരുടെ രാത്രികൾക്ക് ഉ ഒരു പത്ത് മണിക്കെ ആവും എല്ലാവരു കഴിച്ചു കഴിയുമ്പോഴക്കും അപ്പം പിന്നെ അത് വേഗ കേടു വരൊക്കെ ഇതുണ്ടാവും ചാൻസ് ഇടതാല അതുണ്ടാവും അല്ല റേഷൻ കടേ തഅരി അല്ല അത് ഞമ്മക്ക് പരിധി വരെ കിട്ടുള്ളു
ആ
ഉം
നിങ്ങള് അങ്ങനെ ഒ ഒറ്റക്ക വീട്ടിൽ ഉമ്മിഉപ്പക്കെ ഉണ്ടോ
ആഹ് മമ്മ ആ എല്ലാവരും ഉണ്ട്
ആ ഇമ്മിഇപ്പയും എളച്ചന്മാരും മൂത്തച്ചൻമാരൊക്കെ ഉണ്ടോ
ഇല്ല മൂതച്ചന്മാരൊന്നൂല്ല ഞാനാണ് ഇളച്ചന്മാരൊക്കെ ഉണ്ട് ഉം
ആഹ ഓലക്കെ കല്യാണം കഴിച്ചതാ
ഇല്ല
ആഹ
ഇടാവൂ
അപ്പൊ അത്യാവശ്യം കൊറെേ ആളുണ്ടാവൂല്ലേ വീട്ടില് പണി നല്ലോണം ഉണ്ടാവും
ആ പണി പണി എന്താ പ ഇ മാതിരി തന്നെയാണ് പിന്നെ അവർക്ക് ആ അങ്ങനെനാ അവരൊക്കെ നേരെ വെളുത്താവാ ഓരോ പണിക്കുമ്പോ ഞാനും ഉമ്മേ ഒള്ളു ഞാനും ഉമ്മിം ഇപ്പ ഉണ്ടാവും മക്കളൊക്കെ പോയില്ലേ രാത്രി എല്ലാരും ഉണ്ടാവും ഉം
ഉ ഒലെയിനികല്യാണം കഴിക്കാനൊന്നും പ്രായമായിട്ടില്ലേ
ആഹ ആയ ണ് അപ്പ കല്യാണ കഴിക്കാൻ പ്രായക്കായി ണ് ഒരാള് കെട്ടിയിരുന്നു അത് ഡിവോസായി അങ്ങനെ ആ ആ അത് അവൾക്ക് സംശയം എന്തോ ഒരു ഇതായിട്ട് അവള് പോയി
ആ
ഉം അത് അങ്ങനെ തന്നെയാണ് അപ്പോ ആദ്യട്ട കല്യാണം കഴിച്ചതായിരുന്നു പ അന്ന്അത് നമ്മള്ക്ക ആ അപ്പൊ ഇങ്ങനെരു സ്വഭാവം വെച്ചിട്ടായിരിക്കും ഓള പെരുമാറ്റം
ഇപ്പോളാണ് ഈ പെൺകുട്ടികളെ കുട്ടി കിട്ടാനാ വലിയ ബുദ്ധിമുട്ട്
ആ അതെ ഇപ്പൊ പെൺകുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ട് ഇപ്പോ അങ്ങനെ നോക്കുമ്പോ ഡിമാൻഡ് ആണ് ഇപ്പത്തെ കാലഘട്ടത്തില് ഉം ഇപ്പൊ നമ്മളെ കാലത്തഘട്ടത്തിലൊക്കെ നമ്മക്ക് അതെ ആ അന്ന് അങ്ങട്ട ഇതില്ല ഇപ്പൊ ഇപ്പൊ പെൺ കുട്ടികള് പഠിക്കയാണ് അറ അവരെ കെട്ടി ക്കൂല പിന്ന പഴയ അവർക്ക് ഞാ ഇങ്ങനെ ഇല്ല നല്ല ജോലി ഗവൺമെന്റ് ജോലിക്കെണ്ട് ആൾക്കാരെ മതി പറഞ്ഞ ഉം പറയും
പണ്ടൊക്ക ആണ്ങ്ങൾക്കേനു ഭയങ്കര നി നിബന്ധനകള് ഞമ്മളൊക്കെ കല്ല്യാണം കഴിഞ്ഞ സമയത്ത് ഭയങ്കര നിബന്ധനകള് അത്ര സ്വർണ്ണം വാണം ഇത്ര സ്വർണം വാണം
സ്റീതനം വാണം. അല്ലെങ്കില് വീട്ടി കൊണ്ടെയാക്കും പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ അതൊന്നും ഒര് വിഷയല്ലല്ലൊ ഉം ഇപ്പൊ സ്വർണ്ണൊന്നും ആര്ക്കും വാണ്ട ഇപ്പൊ പെൺകുട്ടീള് ന്നെ കിട്ടാല്ല ഏട്ടാ പ് സ്വർണം ചോദിക്കും ആരും സ്വർണം ചോദിക്കൂലലൊ ഇപ്പൊ ഞമ്മളൊക്കെ ആയന്ന് ഒര് ലക്ഷം മുപ്പത് പവനും നാപ്പത് പവനും ഒര് ലക്ഷം പിന്നെ നൂറ് പവന് ഒര് കാറും
ഉം അന്ന് അത്യാവശ്യം സ്വർണം കൊട്ന്നോൽക്ക് ഇപ്പ തെരക്കെട്ല്ല
ആഹ് അതെ ഇപ്പൊ ഇപ്പൊ അതിന് ഇപ്പ തന്നെ വാണ ഒര്സംഖ്യ അഞ്ച് പവന് ഒട്ക്കെണെങ്കില് പിന്ന ആഹ് ആറേയ് ലക്ഷം വാണം പത്ത് പവന്ണ്ടേൽ പത്ത് പന്ത്രണ്ട് പയ്നഞ്ച് ലക്ഷം വാണം
ആഹ് ഇപ്പൊ ഒര് അഞ്ച് ച് വാണം തന്നെ തയ്ച്ച്ു വാങ്ങണില്ലല്ലോ കല്യാണത്തിനൊന്നും
നൂറ് പവൻ കൊട്ക്ക്ണൊട്ത് ഇപ്പ അഞ്ച് പവൻ പത്ത് പവനെ കൊട്ക്ക്ണുള്ളു ഏത് ഇള്ളോരും ഏത് ഇള്ളോലും ഇപ്പ നൂറ് അഞ്ച് പവൻ കൊട്ക്ക്ണൊള്ളു
ആഹ് ആഹ്
ഉം
ഇപ്പത്തെ കാൽത്ത് ഇപ്പത്തെ കുട്ടീക്ക് വേണ്ടേനുട്ടൊ സ്വർണ്ണൊ അങ്ങനെ വാണ്ടല്ലൊ
സ്വർണം വാണ്ട പരും സ്വർണംവാണ്ടാ അർഞ് പിന്ന എടു
ഇ ഇപ്പൊ ഞമ്മള്ക്ക് കയ്യില്ള്ളതെന്നെ ഇട്ട്കാണ്ട് നടക്കാനും പേട്യല്ലെ
ആഹ് അതെ ഇടുന്നും പേട്യാപ്പൊ. ഞാൻ പറയ ഇൻക് ഇൻകൊക്കെ ഇപ ഇന്റെ സ്വർണ്ണൊക്കണ്ടെങ്കി ഇപ്പൊ ന്ന്പ്പ ഞാൻ കോടീശ്ശ്യരി ആയീനി അറിം ഞാന്
അഹ്‌ സ്വർണ്ണൊക്കെ വീട് പ വീട് പണി ഇട്ത്തൊ
വീട് പണിക്ക് വാണ്ട്യാണ്ട് ഇന്റെ ഹസ്ബന്റോട് ഞാൻ അങ്ങനെ കൊട്ത്തതായ്രുന്നു ഹസ്ബന്റഹ്‌ വേറെ പരിപാടിക്ക് കൊട്ത്ത്. ന്നട്ട്പ്പൊ വീട്ട്ന് ഒരു ലാ ഭം തരാന്ന് പറഞ്ഞാണ്ട് ഓരോർത്തര് അപ്പൊ കുട് ആഹ് അവര് അവരെന്നെ കുടുങ്ങിയിരി യിരിക്ക അവര് അവരെ തീർക്കം ഏതയാലും ഓരൊ മാസം സം കൊണ്ട് തരാന്നൊക്ക പർഞ്ഞ് ഇത്രയൊക്ക പൈസ അങ്ങനെ ഇങ്ങനെക്ക പർഞ്ഞിട്ടാണ് കു തായത് ഏതായാലും ഉം തറ ഇട്ട്ണ്. തറപ്പണി എന്നോ കഴിഞ്ഞക്കണ്
സ്വർണ്ണംന്നട്ട് പണയം വെക്കാൻ കൊട്ത്തതാ അതൊ വിറ്റൊ
കൊർച്ച് പണയം വെച്ച്ണ്. വിറ്റത് അർഞ്ഞാല് ഇൻക്ക് പിന്നെ സ്ഥലം വാങ്ങാൻ വാണ്ട്യാട്ട്. ഞാന് പിന്നെ ഇത് സ്ഥലം വാങ്ങിയര്ന്നു ന്റെ പിന്നെ അനിയത്തിക്ക് പ പവം പണ്ടം കൊട്ത്തിരുന്നു പതിനെട്ട് പവൻ. അയ്ന്ൻക്ക് ഇന്റെ ഉപ്പ സ്ഥലം തന്നു അവിടെ സ്ഥലം വാങ്ങ്യാട്ട് സ്ഥലം തന്നു അപ്പൊ അങ്ങനെ വാങ്ങ്യതായിര്ന്നു. അപ്പൊ അത് വിറ്റാണ്ടാണ് വടെ അഹ് ഇന്റെ ഹസ്ബന്റ്നു പിന്നെ ഞാൻ പർഞ്ഞുന്റെപ്പാനോട് വീട് ട്ക്കാൻ വേണ്ട്യാട്ട് പൈസ ഇൻക്ക് വീട് വീടാ വേണ്ട്യെ അപ്പ ഇൻക്ക് ആഹ് സ്ഥലം വിറ്റാണ്ടെങ്കി പൈസ ങ്ങട്ട് കൊണ്ട് തര്ണം പർഞു. ന്റെപ്പ ആ ദിവസന്നെ കൊണ്ട് തന്നു തന്നപ്പൊ പിന്നെ ഹസ്ബന്റല്ലെ. ഓലോരോ ബിസ്നസും കാര്യങ്ങളൊക്ക ആയാട്ട് ഓലാപൈസ അങ്ങട്ടും ആഹ് അങ്ങനൊക്കെ കൊട് ത്ത്താക്കി. അപ്പൊ പൈസപ്പൊ പിന്നെ
ഒന്നിലും പെടാതെ പോകുമ്പളാ നമുക്ക് സങ്കടം ല്ലേ
പോയതന്നെൻക്ക് സങ്കടം കാരണം വീടായ വീടായിന്ന് വിചാരിച്ചക്കാന്. ആഹ് എല്ലാരും അങ്ങനെല്ലെ ചെയ്യല്
ആഹ്‌
അപ്പോ അപ്പോ ആഹ് അങ്ങനെ ഓരോര്ത്തരപ്പെട്ടാണ്ട് പിന്നെ കച്ചോടം തൊടങ്ങി അയ്മനൊക്കെ നമുക്കൊരു പിന്നെ ലാഭം കിട്ടണ്ടേ അതങ്ങനെ ഒന്നങ്ങനെ തൊടങ്ങി അതങ്ങനെ പിന്നെ ഒഴിവാക്കിയക്കെ പിന്നെ ലാഭ തേയ് പിന്നെ വാടക്യും തൊക്കൊട്ത്ത്. കര്ന്റ് ബില്ലും തും അട്ച്ചാട്ട് ഉം പിന്നെ കൊറേ പൈസ അങ്ങനെ അമ്മക്ക് ലാഭം കിട്ടാതെങ്ങനെ മ്മള് കര്ന്റും ബില്ലും തും അട്ച്ച്ട്ട് കാര്യല്ലല്ലോ പിന്നയ്മന്നമ്മക്കെന്തും മിച്ചം വരൂലല്ലോ അപ്പങ്ങനായാട്ട് പ്പൊ താറപ്പണി കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞ് അങ്ങനെപർഞ്കുത് താണ്. പിന്നെ സ്വർണം വെച്ച്ണ് പൺ പണയം വെ ച്ച്ണത് ഔടെണ്ട് അതൊരു സമാധാനം ന്റെപ്പ പറയും ഞ്ഞി ല്ല സ്വർണ്ണൊക്കവടെ നിന്നോ ട്ടെഞ്ഞെന്തും ചെയ്യണ്ട. വീട് എടുക്കുമ്പോട്ത്താ മതിന്ന് പറയും ആഹ്‌ വീട് ട്ക്കുമ്പട്ത്താ മതി. യാതെ ഞമ്മക്ക് ക്ക് വീട്തിയാലും ആവുമ്പോ ആവട്ടെ. അതൊ ഞാൻ പറയും. ഞ്ഞിപ്പ മക്കളെ കെട്ടിച്ചെണെങ്കിലും കെട്ടി ങ്കിലൊക്കെ വാണ്ടേ. അമ്മളത്ന്ന്തേ ങ്ക്ന്ന് കാണണ്ടേ
ഇള്ളത് അവിടെന്നോട്ടേച്ചാ മതി
മക്കളെ കെട്ടിക്കുമ്പളല്ലേ. അതിനിഞ്ഞും പതിനെട്ട് അതൊക്കെപ്പാവും. അപ്പൊ നമ്മള് നമ്മളട്ത്ത്ണ്ട്, നമ്മള് ഇട്ത്തച്ചാ അത്രനല്ലത് പിന്നെ സ്ഥലം കാരണം ആഹ്